അണോ
ആഹ് കേക്ക്ന്ന്ണ്ട്
ഉം കഴിച്ചാ ഭക്ഷണം കഴിച്ചാ?
ഇല്ലല്ല ഭക്ഷണൊന്നും കഴിച്ചില്ല
എന്താത്ര നേരം വൈകീ
വെപ്പങ്ങനോരോന്ന് കയ്ഞ്ഞിട്ടേ ഒള്ളു കുളിക്കണം
അതെയോ ഉം ഉം എത്ര നേര ആ ഒന്നേ ഒമ്പതായല്ലൊ സമയം
ഉം ഇപ്പങ്ങനെ ഒര് ചായ കുടിച്ചിട്ട് ലഗുവായിട്ടൊരു ചായ
ആഹ് ചായടെ പതിവ്ണ്ടല്ലേ ആഹ് ചായ കുടിക്ക്മ്പോ പൊതുവേ ചായ കുടിക്ക്മ്പോ വിശപ്പ്ണ്ടാവില്ലാന്ന് പറഞ്ഞിട്ട്ണ്ട്
ആഹ് ലഗുവായിട്ടൊന്ന് കുടിച്ചോണ്ട് ഇനിയിപ്പൊന്ന് ചോറ് വേണ്ട
ആഹ എന്റെ അമ്മ എങ്ങനെ തന്നൊയിരുന്നു
ആഹ
കാലത്ത് ഒരു കപ്പ് ചായയ അത് കുടിച്ചാ പിന്നെ രണ്ട മണിവരെ ഒരു ഭക്ഷണം കഴിക്കില്ല
ആഹ അ ഓ നമ്മള് പൊറാട്ടും പുഴിക്കറിയോ
ആഹ
ആഹ അത് കഴിച്ചതാ അതുകൊണ്ട് പിന്ന ഇങ്ങനപ്പന്നും വേണ്ട
അപ്പൊ പിന്ന വിശക്ക ഉണ്ടാവില്ല
്നി ഇപ്പോഴൊന്നും വേണ്ട അനി വയ കുറെേ കഴിഞ്ഞിട്ട് ചോറ് കഴിക്കല
കറക്റ്റ് പൊറോട്ട കഴിച്ചാ തന്നെ വിശക്കില്ല
അത ഉപ്പ കൊണ്ടുവന്നന്ന് പുൊറത്തു പോയപ്പം ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുവര ചായക്ക കടി മതി കഴിച്ചുകൊണ്ട് ഇനിയിപ്പ ഒന്നും വേണ്ടതോന്നും
ആഹ അപ്പൊ നമ്മള് ഇവിടെപ്പ പിള്ളേർക്കൊക്കെ പൊറോട്ടം ഭയങ്കര ഇഷ്ട എനക്ക് ഇഷ്ടട്ട പൊറോട്ട
ആപ്പപ്പ നമ്മള കഴിക്കല്ല അതൊക്കെയാണ് പക്ഷെ പൊറട്ട കടലക്കറി പൊോട്ട അയലക്കറി പൊറട്ട അലന്ന് ഭയങ്കര ഇഷ്ടുള്ള സാധനം
ആഹ്, പൊറോട്ടോ മീൻ കറി ഒക്കെ കയ്ച്ചോ?
ആഹ് പറ ഭീങ്കര അയില കറിയില്ലേ ഹോട്ടൽന്ന് കിട്ടുന്ന ആഹ് എന്താ ടേസ്റ്റ്. അത് നല്ല പുളിപ്പിലൊക്കെ നല്ല എരുവിലൊക്കെ ണ്ടാക്കിയിട്ടുണ്ടെങ്കിലേയ്
നിങ്ങള് അയിലക്കെ കറി വെക്കുമ്പോ വർത്തര്ച്ചാണോ വയ്ക്കാറ്?
അല്ലല്ലാ.
ഉം
തേങ്ങല്ലേ ആഹ് മുളക് ഇട്ടിട്ടന്നെ വെക്കാ.
ആഹ്, തേങ്ങ വറത്തരിക്കില്ലാ.
ഏ് അങ്ങനെ കറി വെക്കല് കൊറവാ പച്ചക്കറി എന്തെങ്കിലും തേങ്ങക്കറി വെക്കും. മീന് കൂടുതലും തേങ്ങ അരച്ചിട്ട് വെക്കില്ല നമ്മള് കൊഞ്ചന് ഇല്ലേ ചെമ്മീന്.
ആഹ് ആഹ്
ആഹ് അത് വെക്കും അല്ലാ
അത് അത് തേങ്ങ വെർതെ അരക്കാണോ വർത്ത അരക്കാ ണോ ചെയ്യാ.
വറുത്തരക്കല്ല അല്ലാതെ അരച്ചിട്ട് ഉമ്മ വെക്കും കറി, കറി കൂടുതലും ഇവിടെ ഉമ്മെയാ വെക്കാ. ഹസ്ബന്റിന്റെ അമ്മ. ഉം നമ്മള് ഉണ്ടാക്കിയാല് ഒരുണ്ടാക്കുന്ന അത്ര ടേസ്റ്റ് വരൂല.
ഇല്ല ഇല്ല ഓരോ ദേശ സ്ഥലത്തോ പിന്നെ വേറെ വേറെ ടേസ്റ്റ് ആവും.
അതെ, അപ്പൊ അതൊണ്ട് കൂടുതലും ഉമ്മന്നെ വെക്കാ പിന്നെ ഉമ്മ ഇല്ലാത്ത സമയത്തൊക്കെ നമ്മള് വെക്കുന്നല്ലോതെ കൂടുതലും ഉമ്മ തന്നെ വെക്കും.
പ വെറുതെ പച്ചരച്ച് തേങ്ങ അരച്ചിട്ട് വെക്കില്ലാട്ടോ, തേങ്ങ വറുത്ത അരച്ചിട്ട് വയ്ക്ക.
എല്ലാ കറയിലും.
അല്ല മീൻകറി കൊഞ്ചൊക്കെ വെക്കില്ലേ, ചെമ്മീൻ ചെമ്മീൻ പിന്നെ ചൂര ഉ അയില.
ഇരാന്ന് പറഞ്ഞ എന്ത് മീനാ മനസ്സിലായില്ല, ആ ചോന്ന കളർ മീനാണോ പറയുന്നേ?
അല്ലല്ല കുടുതാന്ന്റിയില്ലേ.
അറിയില്ല. അങ്ങനെ മീന്റെ കൊറെ വല്യയ പേരൊന്നും അറിയില്ല, അത എനിക്കറിയാനിട്ടാ ഉം.
ആഹ് അതി അ അത് അയിലേടെ ഒരു വകുപ്പ് ന്നെയേണ്.
അതിന്റെ മേലന്നൊരു സാധനം പൊളിച്ചെടുക്കുകതാണോ?
ഇല്ല ഇല്ലേ അതല്ല.
അയില പോലെ തന്നെ.
അല്ല അ അത് വേറെ മീനാ, അത് അയ്ലക്കണയൻന്ന് പറയും.
ഹാ ഐല ൻ്റെ ഒരു ഉരുണ്ട സൈസാണോ?
ആഹ് ആ ആ.
ആഹ് അയില് സ് നമ്മൾ സാധാ അയിലൊരു പരന്ന പക്ഷെ അതൊരു ഉരുണ്ടിട്ടുള്ള ഒര് ആഹ് കാണാനായിലനേ പോലെ രൂപം കൊണ്ട് മത്തി പോലെ. ഹ് ഹ്
ആഹ്.
ആഹ്
അത് മുറിച്ച നല്ല ഹ് മറ്റേ കഴമ്പുള്ള മീനാണ്.
ആഹ്
അതില് നമ്മള് വട്ടത്തിന് വട്ടത്തിന് മുറിച്ചടും വലിയ മീനായിട്ട് കിട്ടും.
ആഹ് ആഹ് എനിക്കറിയില്ല കാരണം ഞാന അങ്ങനെ മീന്റെ വല്ല്യ പിടിയൊന്നുല്ല.
അയ് ശെരി.
ആഹ്
ആഹ് അത് അതൊക്കെ അങ്ങൻത്തെ വലിയ മീനുകളൊക്കെല്ലേ ഞങ്ങൾ തേങ്ങ വറ പരിചയയിട്ടില്ല.
ആഹ് അങ്ങനെ വല്ല്യ നമ്മടെ ഈ കഷ്ണമീനൊക്കെ ണ്ടാവൂലേ, അത് കൊണ്ടുന്നാല് ഇവര് കറി വെക്കുന്നതിന് മുന്നേ പൊരിക്കാ വേണ്ടേഎന്നിട്ട് അതിന്റെ തലഭാഗത്തണ്ടാവൂലെ ചെറിയ ഉം മറ്റെന്താപ്പ വേറെ കുറെ സാധനങ്ങള് അല്ല ചിലരെ എന്തൊക്കൊയൊ ആഹ് അത് വറ്റിച്ചു വെക്കും എന്നിട്ട് ഇങ്ങനത്തെ കഷ്ണങ്ങൾ പൊരിക്കും
ആഹ്ശരി ആഹ് അപ്പൊ മീൻ കറിയോട് വല്ല്യ താല്പര്യല്ല അല്ലെ
ഇല്ല മീൻ തേങ്ങ അരച്ചിട്ട് വെക്കല് പൊതുവേ കുറവാണ്
ആഹ് ആഹ് അപ്പൊ പച്ചക്കറി വെച്ചിട്ട് മീൻ പൊ പൊരിക്കയാണോ ചെയ്യാറ്
അല്ല പച്ചക്കറി വെച്ചിട്ട് മീൻ വെരട്ടും ചെയ്യും പൊരുക്കും ചെയ്യും അങ്ങനെ ചെയ്യും എന്നിപ്പോ മീനല്ല വേറെ മൊളക് മൊളകിട്ട് വെക്കുലെ വെള്ള ഒന്ന് ണ്ടാവൂല്ല കൊറച്ച് അതെ അതെ ഉം
ആഹ് അതിന് വരട്ടന്താ പറല്ലേ അതില് തക്കാളി സവാളൊക്കെ വാട്ടീയിട്ട് അങ്ങനെയാണോ വയ്ക്കാ
സവാള ഇടൂല തക്കാളി മാത്രം
ആഹ് തക്കാളി ചുവന്
വെളുത്തുള്ളി പച്ചമുളക് കൈ വെളുത്തുള്ളി പച്ചമുളക് തക്കാളി അത് മാത്രം നല്ലോണ്ണം എണ്ണയില് വയറ്റിയെടുത്തിട്ട് അതിലേക്ക് മീൻ ഇടുന്ന് പുളി പുളി പാരും മീനതിന് മ്പ് കട്ട് ചെയ്തിട്ട് നമ്മൾ ആദ്യം മസാല പെരട്ടി വെക്കും മൊളകും മഞ്ഞളും ഒപ്പട്ടിട്ട് ആഹ് എന്നിട്ട് നമ്മള് ഈ തക്കാളിയും വെളുത്തുള്ളി
അതും ഏത് മീനാണെങ്കിലും ന വെക്കോ
ഏത് മീനാണെങ്കിലും മസാല പെരട്ടി വെക്കും എന്നിട്ടേ ഈ കറിലിടൊള്ളു ഈ വെരട്ടുന്നിലും ആഹ് അത് മീനുന്നില്ല എറച്ചിയായിരുന്നാലും ഇവർക്ക് നിർബന്ധണത് ഇവർ ട്ടോ ഇവിടെ എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലെ അങ്ങനെ വെ പെരക്കി അവിടെ വെക്കും എന്നിട്ട് ലാസ്റ്റ് ആണ് നമ്മള് കറയിലേക്ക് ഇടുമ്പോ അതി അത്ര മൊളക് ഇടണ്ട ഇതില് എ കൊറച്ച് ഉണ്ടാവൊല്ലോ അപ്പൊ അതിന് കണക്കാക്കിട്ട് പിന്നെ വെക്കോളു
മീനില് നന്നായി പിടിച്ചിട്ടുണ്ടാവും
അതെ പിടിച്ചില്ല മ്മുഅങ്ങനെ പിടിക്കണംന്ന് പറയും അല്ലെങ്കി ഇനിയിപ്പ ഞാന ഇപ്പം ഉം എൻറെ വീട്ടിലൊന്നും അങ്ങനെ വെക്ക ആക്കലില്ല വെരക്കി വെക്കൂല നമ്മള് മീന് കഴുകി ഫ്രഷാക്കിയനു ശേഷം കറിയിലേക്ക് ഇടലാണ് പൊതുവേട അപ്പം ആഹ് അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചെയ്യാം അപ്പൊ ഞാൻ ചിലപ്പോം ഓർമ്മയില്ലാതെ പെരക്കാത്ത് വെച്ചാലും ആഹ് ചെയ്തു പോകും അപ്പ പറയും മീനിന് വെളുത്തു നിക്കും. മീന് കാണാൻ മൊഞ്ചുണ്ടാവൂല കഴിക്കാൻ തോന്നൂല ഇങ്ങനെ പറയും ഇപ്പൊ ശീലമായി കേട്ടോ ആഹ് ഇപ്പൊ ശീലമായി ഇപ്പം നമുക്കും അറിയാം
നമ്മള് എല്ലാ മീന് ആണെങ്കിലും വര ഇട്ടിട്ടാണോ അത് മസാല തേച്ച് തേച്ച് വയ്ക്ക.
ആഹ്
ആഹ്
പൊടിക്കാനുള്ളത് മറ്റത് അല്ലാതെ തന്നെ വെക്കും
പിന്നെ അല്ല മസ വരയിടാതെ മസാല തേച്ച് വയ്ക്കും അപ്പൊ അതിനകത്തോട്ട് പിടിക്കുവോ മീനിന് കറിയും മുളകൊക്കെ
ആഹ്
അതെയാ അപ്പൊ ചാർ അധികം ചാറില്ലാതെ ആവും വെക്കുണ്ടാവുക
അതെ ആഹ് അധികം ഈ ഇവിടെയുണ്ടല്ലോ പൊതുവേ അങ്ങനെ എന്താ പറയാ ഇവരൊന്നും അങ്ങനെ ഭയങ്കര കറി കൂട്ടുന്നാൾക്കാരല്ല ഇവർക്ക് കുറച്ച് മതി കുറച്ച് കറി വരട്ടിയ അതൊക്കെ അത് മതി അത് കൂട്ടിട്ട് ഓരു വേണമെങ്കിൽ ഒരു ചെമ്പ് ചോറെങ്കിലും കഴിച്ചോളും
ആഹ് ആഹ് അങ്ങനെയല്ലേ ആഹ് അയ്യോ ഇവിടെ. ഒരു ചട്ടി കറി വെച്ചാല് ഇവിടത്തന്നെ എത്തില്ല പറയുമ്പോ അധികം ചാറ് ചാർ. കഷണം തൊ പുട്ടിനനുസരിച്ചിട്ടല്ലേ നമ്മൾ കറി വെയ്ക്ക വെള്ളം പോലെ വെച്ചാ ടേസ്റ്റ് ഉണ്ടാവില്ലല്ലോ തേങ്ങക്ക്. ചെലപ്പോ തേങ്ങാ പാല് പിഴിഞ്ഞ് ഒഴിക്കും. ആഹ് പക്ഷെ ഇവിടെ തോന കറി ഒഴിച്ചിട്ട്, ചോറിന് കഴിക്കുമ്പോ നമ്മുക്കന്നെ ഈ എന്താ പറയാ വെള്ളത്തിന്നൊക്കെ വാരി കഴിക്കണ പോലെ അങ്ങനെ കറി കഴിക്ക വരും.
ആഹ് അതാ ഞാൻ പറഞ്ഞ. എന്റെ വീട്ടിന്റെ നേര ഓപ്പോസിറ്റ് ആണ് ഇവിടെ എന്റെ വീട്ടില് എന്താ പറയാ, ഫുൾ എല്ലതിലും ഓപ്പോസിറ്റ് ആണ് എന്റെ വീട്ടില് പിന്നെ നമ്മള് എല്ലാവരും ഭയങ്കരായി കറി കൂട്ടും
ആഹ്
ഇവിടെ നേര ഉൾട്ട ആയിട്ട് ഇവിടെ കറി കൂ ഇവിടന്ന് പറഞ്ഞാ കൊറച്ച് കറി കൂട്ടും അപ്പൊ ഞാൻ എന്നിട്ട് ഇങ്ങനെ പറയും കല്യാണം കഴിഞ്ഞ് ഇവിടെ വന്നപാടൊക്കെ എന്താ പറയാ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ നല്ല ബുദ്ധിമുട്ട് ഭക്ഷണത്തിന്റെ കാര്യത്തിലൊക്കെ ഇവരെന്താ പറയാ ഇവര് ടൈമിന് ഭക്ഷണം കഴിക്കും ഞാനൊക്കെ ആഹ് നമ്മള വീട്ടിൽ ആണെങ്കിൽ മൂന്നു നേരം, ആ മൂന്നു നേരം വയറ് നിറച്ച് കഴിക്ക കഴിഞ്ഞ്. ആഹ് ഇവിടെ അങ്ങനെയല്ല ഇവിടെ എനിക്ക് തോന്നി ആ ടൈം ഉണ്ടാവും. രാവിലെ ഒരു ചായ അത് കഴിഞ്ഞു.
ആഹ്
പത്ത് മണിക്ക് വീണ്ടും ചായ, അത് കഴിഞ്ഞ് പന്ത്രണ്ട് മണിക്ക് വീണ്ടും ചായ പിന്നെ ഉച്ചക്ക് രണ്ട് മണി മൂന്ന് മണിക്ക് ചോറ്, നാല് മണിക്ക് ക ചായയും ബേക്കറിയും പിന്നെ മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞിട്ട് വീണ്ടും എന്തെങ്കിലും കിഴങ്ങോ എന്തെങ്കിലും ഉണ്ടാക്കും കിഴങ്ങോ ചക്കയോ മമ്പയറോ ചെറുപയറോ അങ്ങനെ എന്തെങ്കിലും പുഴുങ്ങിയിട്ട് വീണ്ടും ഒരു ചായ
അവർക്കത് ശീലായതൊണ്ട് കൊഴപ്പുണ്ടാവില്ല.
അല്ല അവരതിനുണ്ടല്ലോ കൊറെ കഴിക്കൂല നമ്മള് പറഞ്ഞില്ലേ ഇപ്പം മൂന്നു നേരം നമ്മള് കഴിക്കുന്നത് വയറ് നിറച്ച് കഴിക്കുന്നു ഇവര് കഴിക്കണാണെങ്കിൽ ഭയങ്കര വിശപ്പ് വിഷപ്പ് മാറോ
പക്ഷെ ഇടവിട്ട് ഇടവിട്ട് കഴിക്ക്ണ്ടല്ലോ, അപ്പൊ ഇത്തിരി കഴിച്ചാ മതിയേ
അങ്ങനെ ഇവിടെ അങ്ങനെ ഉണ്ടാവ
ആഹ് പക്ഷെ ഈ ചായ കൊറേ കുടിക്കണത നന്നല്ലട്ടോ.
ഞാനില്ല ഞാനങ്ങെ കുടിക്കലില്ല എനിക്കതത്ര ക്ഷീലല്ല. എന്റെ ഉ ഇവിടുത്തെ ഉമ്മാക്ക് പിന്നെ ആരോഗ്യ പ്ര്രശ്നം എന്താ പറയാ ഒന്നും കഴിക്കൂല. ഭക്ഷണം ഒന്നും കഴിക്കില്ല എന്റെ വയറ്റിൽ പുണ്ണൊക്കെ കൂടിയിട്ട്.
അയ്യോ ആഹ് ആഹ്
ഒരു ഭക്ഷണം കഴിക്കാനാവില്ല എന്താ പറ ചോറ് നമ്മള് കഴിക്കൂല ഒന്നും കഴിക്കൂില്ല ഞാന്എന്നിട് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കും. എങ്ങനെ ജീവിച്ചു പോന്നേ ഒന്നും കഴിക്കൂല കട്ടൻ ചായ എന്നെ എങ്ങനെ കുടിക്കും. മെടക്കറി കട്ടൻ ചായ കുടിക്കും. ആ കട്ട ചായ എങ്ങനെ കുടിക്കും പിന്നെ എപ്പഴെങ്കിലും എന്തെങ്കിലും ബേക്കറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആൾക്ക് ഇഷ് ഇഷ്ടപ്പെട്ടതാണെങ്കിൽ കഴിക്കും അല്ലെങ്കിൽ അതുമല്ല. എങ്ങനെ കട്ട
പഠിച്ച കൊടുക്കായിരുന്നോ.
അതൊക്കെ കൊടുത്താലും അങ്ങനെ കഴിക്കന്നുല്ല.
അതെ അപ്പൊ ഇത്ഉണ്ടല്ലോ ഇത് ഡോക്ടറെ കാണിച്എന്താ പറഞ്ഞേ.
ഓർക്ക് പിന്നെ പുണ്ണ് ണ്ട്.
ആഹ് അപ്പൊ ഈ ആൾസർ കൂടിട്ടാവോ ഉണ്ടായിട്ട്ണ്ടാവാ.
എന്റെ പ്രശ്നണ്ട്.
കഴിഞ്ഞ മാസം
ഓമനസ്സിലാവില്ലേ റേഞ്ച് ഇല്ലേ തോന്നുന്നു ഒന്നും മനസ്സിലാവില്ലേ എനിക്ക്.
ഞാനൻ ഫോണില് ഹോട്ട്സ്പോട്ടോണാക്കിയതാ അതുകൊണ്ടായിരിക്കും. വേണ്ട അത് എന്റെ ഫോണിന്റെ പ്രശ്ന ആയിരിക്കോ.
കേൾക്കാൻ പറ്റ്ണ്ടോ.
ആഹ് അതിന്റെ ഫോണിന്റെ പ്രശ്ന രിക്കന്ന ആഹ് കേക്കുന്നില്ലേ.
ആഹ് അതന്നെ ഹ്ഹ്. ആഹ് ഇപ്പൊ കേൾക്കുന്നുണ്ട് ഇപ്പൊ കേൾക്കുന്നുണ്ട് എനിക്ക് ഒന്നും മനസിലാക്കാൻ പറ്റിണ്ടായിരുന്നില്ല.
ആഹ് അത് എന്റെ ഫോണിന്റെ പ്രശ്ന ആരിക്കും അത് ഞാന് ഹോട്ട്സ്പോട്ട് ഓണാക്കിയിട്ടുണ്ടാക്കി. പോണ ഞാനാ അ പൊ.
ആഹ് അ ഹ് അയ്യോ അയ്യോ.
ഞങ്ൾ റേഞ്ചിന്ന് പറഞ്ഞപ്പോ ഞാൻ വേഗം പോയട്ട് എടുത്ത്.
ഹ് ഹ് ഹ്ആഹ് അപ്പണ്ട ലോറി അപ്പൊ ആഓ ക്കതല്ലേ അപ്പൊ ഭക്ഷണം കഴിക്കാതെ വിശക്ണ് ഉണ്ടാവില്ലായിരിക്കോ.
വിഷിക്കുന്നൊന്നും ഞാനിതുവരെ പറഞ്ഞു കേട്ടില്ല.
അതെ അത അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചായ കുടിക്കണോണ്ടയി അതങ്ങനെ അങ്ങനെ ശീലായി പോയി കാണും. ഹലോ കേൾക്കണ്ടോ ഹലോ ഹലോ ഹലോ